ചെലപ്പ
ലൊ
കെക്കാവോ
ആഹ് കേക്കാം
എന്തെടുക്കുവരുന്നു
ഒന്നുംടക്കുന്നില്ല ചുമ്മാ
എവിടെരിക്കുന്ന്
വീട്ടില്
വിട്ടൽ എന്തു ചെയ്തോണ്ടിരിക്കുന്നു
വീട്ടിലെന്തുവ റ്റീവീം കണ്ടിരിക്കുന്നു
റ്റിവീയോ കാണുവോപ്പോ
ഏ
പിസ കാണുവോന്ന്
എന്തോ കാണോന്ന്
വേൾ കപ്പ് കാണും വോന്ന്
ഇല്ല
അയെന്താ കാണാത്തെ
ഇഷ്ട അല്ല
വീട്ടിലാരും കാണത്തില്ലേ?
അനിയൻ കാണും-
നീ കാണത്തില്ലാ-
ഇല്ലാ
വീട്ടി വേറൊയായും കാണൂല്ലെ
ഇല്ല കാണത്തില്ല കാണാറില്ല ഇഷ്ടല്ല
അതെയല്ലേ
ഇയാള് കാണാറുണ്ടോ?
മ് വല്ലപ്പോഴും കാണും
ആഹ്
പിന്നെന്തറ്റി
പിന്നെന്തുവാ പരിപാടി
ചുമ്മാ വണ്ടി ഓടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു
എന്തോ വണ്ടി?
കാറ്
ആഹ്
കള്ള് കുടിക്കാൻ പഠിപ്പിക്കോന്ന് ഇയാള് കാറോടിക്കുവോ
ആഹ് ഓടിക്കും
ഉം ലൈസൻസൊക്കെ ഒണ്ടോ
ഒണ്ട്
രണ്ട് ടൂ വീലറും, ത്രീ വീലറും, ഫോർ വീലറും എല്ലാം ഉണ്ടോ?
ടൂവും ഫോറും
എന്നു പഠിച്ച്
എന്ന് പഠിച്ചെന്ന് വച്ചാ രണ്ട് മൂന്ന് വർഷമാകുമെന്ന് തോന്നുന്നു.
ആരേലും പഠിപ്പിച്ചതാണോ വീട്ടില്
ഏ
വീട്ടിലാരേലും പഠിപ്പിച്ചതാണോന്ന്
അച്ഛൻ പഠിപ്പിച്ചു പിന്നെ അപ്പയുടെ അടുത്ത് പോയി ആഹ ഇയാക്കും ടൂവും ഫോറും ആണോ?
എനിക്ക് ടൂവും ഫോറുവാ
ആഹ്
എന്നിട്ട് വണ്ടിയൊക്കെ എടുക്കോ ഇപ്പോ
വല്ലപ്പോഴും
അല്ലാതെ എടുത്ത് റോഡിലൊന്നും പോവത്തില്ല
ഇല്ലാ
ലോങ്ങൊന്നും പോയിട്ടില്ലേ?
ലോങ് ന്തോ ഒത്തിരി പോയിട്ടില്ല
അടുത്തടുത്ത് എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ മാത്രേ പോയിട്ടുള്ളൂ
കൊട്ടാരക്കര അങ്ങനെ
അടുത്തുള്ള സ്ഥലങ്ങളിൽ മാത്രമേ പോയിട്ടുള്ളല്ലെ അല്ലാതെ ഫാമിലിയായിട്ടങ്ങനെ ലോങ് ട്രിപ്പൊന്നും പോയിട്ടില്ല അതെന്താ കാർ ഓടിക്കാൻ പേടിയാണോ?
എന്നാലും ഒര് അറ് ഉണ്ടോ വണ്ടി
ആ ഇണ്ട്
അതെന്താ പിന്നെ ഓടിച്ചാത്തെ ഓടിച്ചെയ്ഞ്ഞത് മാറത്തൊള്ളു ഓടിക്കാതിരുന്ന എങ്ങനാ മാറുന്നെ?
ഓ ഓടിച്ചോണ്ടിരിക്കുമ്പോ അച്ച ഓരോന്ന് പറയും പിന്നെ ഞാൻ എടുക്കാറില്ല.
ഒറ്റക്കെടുത്തിട്ടില്ല?
ഒറ്റക്കെന്ന് പറയുമ്പം ഇവിടെ അടുത്ത് റോഡി വരെങ്ങാണും പോയിട്ടുണ്ട്.
അല്ലാതെ ഒറ്റക്കൊരു ലോങ്ങിലോട്ട് പോണംന്ന് തോന്നി
ഇല്ലാ.
ഡ്രൈവ് ചെയ്യുന്നെയ്നോട് പാഷ് നുണ്ടോ അതോ ചോദിച്ചിട്ട് അറിഞ്ഞ് വെറുതെ ഒരാവിശ്യ ത്തിന് വേണ്ടി മാത്രം ഓടിച്ച് തൊടങ്ങിയാണോ?
എനിക്ക് ടു വീലർ ഇത് എടുക്കണോന്ന് ഒള്ളായിരുന്നു പിന്നെ നിർബന്ധപ്രകാരവാണ് ഫോർ എട്ത്തത്.
ആ അപ്പ ഫോർവീൽന് ഫോർവീലർ ഓടിക്കാൻ അയിന് താല്പര്യം ഒന്നും ഇല്ലായിര്ന്നോ?
ഇല്ലായ്ര്ന്ന്.
ആ പക്ഷെ ടൂവീലർ ഓടിക്കുവായിരുന്നോ?
അതും എടുക്കാൻ വല്ല്യ താല്പര്യോന്നും ഇല്ല.
സത്യം പറഞ്ഞ വണ്ടി ഓടിക്കാൻ താല്പര്യൊന്നും ഇല്ല അല്ലേ?
ഇല്ല.
അപ്പം എവിടെലും പോണോങ്കി തന്നെ ബസ്സ് ആയാലും അങ്ങനെ ആരേലും കൊണ്ടാക്കണം.
അങ്ങനെ നിർബന്തൊന്നും ഇല്ല ബസ്സിലോ വല്ലോം
ഉം അത്രയൊള്ള അല്ലേ വണ്ടി കിട്ടിയല്ലോ?
ഇല്ലാ.
അച്ഛനും അനിയനും
അവര് നല്ലായിട്ട് വണ്ടി ഓടിക്കോ?
ആ ഓടിക്കും.
ഉം അപ്പ എന്താ പിന്നെ ഇയാക്ക് മാത്രം ഒര് താല് പ്പര്യം ഇല്ലാത്തോട്ട് തോന്നാഞ്ഞേ?
ആ എന്തോ എടുക്കാൻ തോന്നിയാ അങ്ങ് എടുക്കും അങ്ങനെയൊള്ളു.
ഉം പിന്നെ വേറെന്തെക്കെ ഇണ്ട്?
വേറെ വേറെന്തുവാ?
ഫുട്ബോൾ ആയിട്ട് ഫുട്ബോളും കാണൂലാ വീട്ടിലെങ്ങനാന്ന് അനിയൻ ഇതിന്റെ ഭയങ്കര അടിറ്റഡാണോ? ഫുട്ബോൾ എന്ന് പറഞ്ഞ് ഭയങ്കര ബ്രാന്ത് ആയിട്ട് നടക്കുവാന്നോ?
കേട്ടില്ല.
അനിയനി ഫുട്ബോളൊക്കല്ലേ വേൾഡ് കപ്പൊക്കല്ലേ അപ്പൊ അതിന്റെ ഒരു ആവേശത്തിലങ്ങ് നടക്കുവാണോന്ന് ചോയിച്ചായിരുന്നു.
അങ്ങനൊന്നുല്ല അവന് കാണാൻ തോന്നുന്നെയിരുന്ന് കാണും പിന്നെ അല്ലാതെന്തേലും വല്ല കാർട്ടൂണോ അങ്ങനെ എന്തേലൊ ത്തിരുന്ന്‌ കാണും.
അച്ഛ ഫുട്ബോൾ വേൾഡ് കപ്പ് ഒ രു പോക്ക് പോയ ആളാ പിന്നെ
ഇല്ല
ഓ അതുകൊണ്ട് കുഴപ്പില്ല എനിക്ക്
ഇല്ല
പിന്നെ
അവ്ടെ കാണാറുണ്ടോ
ആഹ ഇവിടെ ക്ലബ്ബിൽ എല്ലാരും കൂടെ വന്നു ഇരുന്ന് വേൾഡ് കപ്പ് കൊള്ളപ്പോ ടീയിട്ട് ഇെ കാണാറുണ്ട് പിന്നെ ഭയര ണെങ്ക ഇവിടെന്നെ പ്ര ക്കെ പക്ഷ ഇവിടെ ഭയങ്കര ആഘോഷായിരിക്ക അവിടെ അങ്ങനെ ക്ലബില് പരിപാടിിയൊന്നുംല്ല
ആഹ എനിക്കറിയത്തില്ല ഞാൻ അതുമായിട്ടൊന്നും ഇതില്ല ഹലോ ഹലോ ഉം ആഹ് ഇപ്പ കേക്ക
പറഞ്ഞോ
കേക്കാ വയ്യന്നല്ല
ആ എടയ്ക്ക് റേഞ്ച് പോയാ
വിട്ട വിട്ടാ കേക്കുന്നേ
കേരള
വിട്ടു വിട്ടാ കേക്കുന്നേ ആഹ അപ്പൊ കൊഴപ്പല്ല
പിന്നെ
ക്ലാസ് ഒക്കെകഴിഞ്ഞോ
ആഹ ക്ലാസ് കഴിഞ്ഞു
പിന്നെ വേറെ എന്തൊക്കെുണ്ട്
വേറേ വേറെൊന്നുംല്ല ഉ
ശരിന്നാ ഇപ്പൊ പ്രത്യേകിച്ച് പരിപാടിന്നുല്ല വെറുതെ ഇരിക്കുന്നു അമ്മയ്ക്കൊക്കെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു ഇപ്പം പ്രത്യേകിുച്ച് ഒരു കുഴപ്പ വുല്ല
ഇനിയോ ന്ന്
ഇനി ഡിഗ്രി വല്ലോട്ത്തുംപഠിക്കണം എക്സമ ഒക്കെ വരുല്ലേ പോയിക്ക്ണ് ഇതില് രിക്കുവ
ആ
നിനക്ക്‌ എ
ക്സമൊന്നും ഇല്ലന്ന് തോന്നുന്നു
എന്താ പി എസ് സി യുടെ ഒക്കെ എക്സാം ഉണ്ടല്ലോ അയിലൊന്നും അപ്ലൈ ചെയ്തില്ലായിന്നോ പി എസ് സിയുടെ ഒക്ക കുറെ എക്സാം വരുവല്ലേ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു ന്ന്
ചെയ്തിട്ടുണ്ട്
പോയി എഴുതാറില്ലേ
എഴുതുവായിരുന്നു ഇപ്പം കൊറയായി
എഴുതി കേട്ടോ ഇപ്പം അപ്ലൈ എഴുത്ത് മാത്രം ഒള്ളൂ ലേ എഴുതാറില്ലല്ലേ
ഇല്ല
നല്ല കാര്യ അത്
പക്ഷെ എക്സാം അപ്ലൈയ്തിട്ട് ക ഇൻഫർമേഷനം കൊടുത്ത് എഴുതാതിരുന്നു കഴിഞ്ഞാൽ എന്തോ രണ്ട് മ് എക്സാം എന്തോ ബാൻ ചെയ്യുന്നു അങ്ങനെ എന്തോയിൽനോൺ
ഓ ചെയ്യാനന്നേ ഇപ്പൊ ഇപ്പയേ ചെയ്തേന
ആ
ഉം
മറ്റേണ്ടി വരൂലായിരുന്നോ
ദൂരയൊക്ക ആയതുകൊണ്ട് പോവാനുള്ള ഇതുകൊണ്ട് പോയില്ല
എന്ത്
ദൂരയൊക്കെ ആയതുകൊണ്ട് പോവാൻ പറ്റിയില്ല
പക്ഷെ ഇപ്പയ അങ്ങന അല്ലല്ലോ ഇപ്പം നമുക്ക് എന്താ താലൂക്കും എസ് മറ്റേ ജില്ലയൊക്കെ സെലക്ട് ചെയ്യാല്ലോ എവടെ എക്സാം വരണ്ടയ്ന്നോ അങ്ങനെ
അങ്ങനെ ചെയ്താലും ഇപ്പൊ നമ്മുടെ അടുത്ത് തന്നെ കിട്ടണോന്നില്ലല്ലോ ആ തുവ ഛേ ആ താലൂക്കിൽ എവിടെലും ആയിരി ഇക്യല്ലോ
ആ പിന്നെ നമ്മുടെ വീ തൊട്ട് സൈഡി തന്നെ എക്സാം സെൻ വരണോന്ന് പറഞ്ഞാ
ആ അത് വര്ത്തില്ല അതാ പറഞ്ഞേ ദൂരെ ആയതുകൊണ്ട്
എക്സാമ് നമ്മുടെ താലൂക്കി തന്നെല്ലേ താലൂക് ഇത് വലിയ ദൂരം പോണ്ടല്ലോ പണ്ടൊക്കെ ആയിന്നെങ്കിൽ നമ്മള് തിരുവന്തപുരത്തുള്ളവര് കാസർഗോഡൊക്കെ പോകണ്ടിവരുന്ന ഒരു തരം അവസ്ഥ വരുന്നില്ലാലോ ഇപ്പൊ അതില്ലല്ലോ എന്തായാലും
ആ ശരി ഹലോ
ഉം അങ്ങനെ നോക്കിയാലേ പണ്ടൊക്കെ തിരുവനന്തപുരത്തുന്ന് കാസർഗോഡ്‌ വരെ വീട്ടാർക്ക്‌ അങ്ങനെ രിത്ണ്ടല്ലോ
ആഹ് അടുത്ത് കിട്ടണന്നുംല്ലാ ചിലപ്പോ പ്പം ദൂരെ ആയിരിക്കും
നമ്മുടെ താലൂക്കിൽ തന്നെയല്ലേ ജില്ല വീട്ടൊന്നും പോണ്ടല്ലോ
ഉം
ഉം അതാ പറഞ്ഞെ എന്തായാലും പോയി എഴുതി കൂടായിരുന്നോ
ഇപ്പൊ പോകാൻ പറ്റ് കിട്ടണന്നില്ലല്ലോ
ആ ശരിയാ വായിച്ചപ്പോ
പിന്നെ
എനിക്ക് എന്തായാലും എക്സാം ഉണ്ട് ഞാൻ എന്തായാലും പഠി എല്ലാം പോയി ജസ്റ്റ് ഒന്നു അറ്റ്
ആഹ് ഈ എടക്കോ
പി എസ് സി എസ് എൽ സി എല്ലാം ഇത്രല്ല
ആഹ് ക്ലാസിനൊക്കെ പോണോ
ക്ലാസിന് ഓൺലൈനിരുന്നു പഠിക്കുവാരുന്നു സൈലത്തിലൊക്കെ അഡ്മിഷൻ എടുത്ത് അങ്ങനൊക്കെ സ്ഥലത്തിന്റെ കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ട് പിന്നെ അല്ലാതെ തന്നെ ഇവിടെ നാട്ടിലുള്ള സ്ഥലങ്ങളിലൊക്കെ കോച്ചിങ്ങിനൊക്കെ പോവാരുന്നു
ഉം ഉം പിന്നെ അല്ലാതെ വേറൊന്നും നോക്കുന്നില്ല
പിന്നെ എസ്എസ് സിയൊക്കെ പഠിച്ച് എസ് എസ് സി പിന്നെ റെയിൽവേയുടെ ഡേ എക്സാംസും അങ്ങനെ കൊറെേ പോയി എഴുതിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട് പോയിട്ടില്ല അതുകൊണ്ട് എല്ലാം ഒന്ന് എഴുതി ട്രൈ ചെയ്യാന്നു വിചാരിച്ചു പോയതാ
ആഹ്
ഉം പിന്നെ ഇയാൾ അങ്ങനൊന്നും ട്രൈ ചെയ്യുന്ന് ഒന്നുല്ലേ ജസ്റ്റ് പഠിക്കുന്ന കോഴ്സ് മാത്രം പഠിച്ചു പോവ
ഇടക്ക് മറ്റേ ആർമിയുടെ ഒക്കെ നോക്കിയായിരുന്നു പക്ഷെ ആതീന്നൊക്കെ അങ് വിട്ട്
ഇപ്പം പഠിക്കുന്നതിനകത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രം പോണം
ആഹ് അങ്ങനെ പറയാം
ഉം പിന്നെ വല്ലം കഴിച്ചായിരുന്നോ?
ആഹ് കഴിച്ച്-
നേരത്തെ കഴിച്ച അത് രാത്രിൽത്തേ ഫുട് ഇപ്പഴേ കഴിച്ചെയാണോ?